ആഹ് സുഖല്ലേ
ആണല്ലോ
എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം അവിടെയോ
ആഹ് ഇവിടെയും നല്ല വർത്തനം സുഖായി പോണ് കുട്ടികള് സ്കൂളിപോണെ കുട്ടികളിണ്ടാ
ആഹ് ഇണ്ട് രണ്ടാള് ണ്ട് ഒരാള് ചെറിയ കുട്ടി
ഏഹ് ചെറിയ കുട്ടിക്ക് എത്രായി
പത്തു മാസായി
പത്തു മാസായി ഏഹ് എന്താ ചെയ്യാ കുട്ടി എന്താ ചെയ്യാ ചോയ്ക്ക
ഇപ്പ ദേ പിടിച്ചു നിക്ക്ണ്ട് പിടിച്ചു നട ചെറുതായിട്ടൊക്കെ പിടിച്ചു നട
ഏഹ് മോളാ മോനാ
രണ്ട് ആൺകുട്ടികളും ഏഹ്
ആഹ് ഒരു മോളു രണ്ട് മോനും മോള് ഒമ്പതാം ക്ലാസ് പഠിക്ക ആൺകുട്ടികള് ഒരാള് ആറാം ക്ലാസ്സില് ഒരാള് രണ്ടാം ക്ലാസ്സില് ആഹ് ഇന്നലെ വിളിച്ചിരിന്നു അപ്പൊ റേഞ്ചിന്റെ പ്രശ്നായിട്ടാ തോന്ന ഫോണ് കിട്ടണണ്ടായിരുന്നില്ലല്ലൊ ഉം ഉം
ആഹ് ഓക്കെ ഓക്കെ
അവിടെ മഴ ണ്ടോ
മഴ ഇന്ന് ചെറുതായിട്ട് രാവിലെ ഉണ്ടായിരുന്നു നല്ല ഹെവി ആയിട്ട് ഇപ്പൊ ഒരു ഇത് കൊറവിട്
ആഹ് ഇവിടെ അങ്ങനൻ തന്നെ ന്നാലും നല്ല തണുത്ത കാലാവസ്ഥായി
ആണോ
പൊറത്തെറങ്ങാൻ പറ്റാത്ത ഇങ്ങനെ മഴ ചാറിക്കൊണ്ട് നിക്കണൊരു
ആഹ് ആ
കാലാവസ് മക്കളൊക്കെ എങ്ങനെയാ അവിടെ അടുത്തന്നെയാ സ്ക്കൂളൊക്കെ
ആ ഞാനും ഇവിടെ ചെറിയൊരു സ്കൂള് ചേർത്തിട്ട് നാലാം ക്ലാസ്സ് വരെയുള്ള സ്ക്കൂള് കുട്ടികള് കൊറവുള്ളത് അങ്ങനെ ഞാൻ ചേർത്തിരിക്കുന്നെ കൊറച്ചു വലുതായിട്ട് വല്ല്യ സ്
ആഹ് ആഹ് അപ്പൊ എങ്ങനെ അവര് പോവാ വണ്ടിയിണ്ടോ അതോ നടന്ന്ട്ടോ
വന് നടക്കേണ്ട ദൂരം തന്നെ ഉള്ളൂ പക്ഷെ വ കൊണ്ടാക്കും സ്കൂൾ വണ്ടി വരും ഇവിടെ ഒരു ചെറിയൊരു ഓട്ടോ പോലെ ഇങ്ങൾക്ക് രാവിലെ എല്ലാം കൂടി പറ്റില്ലേ ആ ഒരാള് പോവുണ്ട് അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു
ഏ മറ്റേത് എൽ കെ ജി ലാ എൽ കെ ജി യു
ഉം എൽ കെ ജി എൽകെജി ഇപ്പ ചേർത്ത്യൊള്ളൂ ഡെലിവറി ആയതാര്ണം ഞാൻ കഴിഞ്ഞ പ്രാവ്ശ്യം ചേർത്തീല്ലാ അതായത് ഇപ്രാവ്ശ്യം ചേർത്ത്യൊള്ളൂ
ആഹ് ആഹ് അപ്പൊ എത്രായി അഞ്ച് വയസായോ
ആഹ് അഞ്ചായിട്ടില്ല ആവാൻ പോണു രണ്ട് മാസം കൂടിണ്ട് അഞ്ച് വയസ്സാവാൻ
ആഹ് വീട്ടിൽ വേറാരക്കെള്ളത്
ബടെ ന്നാ ഹസ്ബൻഡ് ഗൾഫിലാണ് മോളെ പ്രസ സവിച്ച് തൊണ്ണൂറോവസം കഴിഞ്ഞത് ഇക്ക പോയി പിന്നെ ഹസ്ബൻ്റിന്റെ ഉമ്മ വാപ്പ പിന്നെ ഒരു പെണ്ണ് അബുദാബീൽ
ആഹ് ആഹ് ഒരുപാടായോ അവ്ടെ നിക്കലൊട്ങ്ങീട്ട്
ഈ ഫസ്റ്റ് ടൈമാ പോയത്
ആഹ് ആഹ്
ഇൻട്രസ്റ്റ് ട് ണ്ടായ്ര്ന്നില്ല പിന്നെയും നല്ലൊരു ഓപ്പർച്ചൂണിറ്റി അല്ലേറ്ഞ്ഞ്ട്ട്ങ്ങനെ പോയി
ആഹ് ആഹ് അവിടെന്താ ജോലി എന്താ
അവിടെ ടെയിലറായിട്ടാണ് പക്ഷെ ഇതുവരെ പോയില്ല എന്നാലും ഇപ്രാവിശ്യം കൊഴ്പ്പൊന്നുല്ല നല്ല കമ്പനിം കാര്യങ്ങളൊക്കെ കൊഴ്പ്പൊന്നുല്ലാർഞ്ഞപ്പങ്ങനെ പോയതാ ഒരു മോളാണ് മോൾ ഒരു ലുലു മോള് പോല്ത്തൊരു മോൾടുള്ളിലാ കൊഴ്പ്പൊന്നുല്ല
ആഹ് ഹാ ഇവടീം അപ്പം ടൈലറായ്ര്ന്ന്
ഉം ഇബടെ സ്വന്തായ് കടേക്കെണ്ട് അത്പ്പതൽക്കാലം ഒര് രണ്ട് വർഷത്തിന് വേറൊരു റിലേറ്റീവ്സന്നെ അവർക്ക് ഏൽപ്പിക്കാൻ കൊടുത്തിരക്കാ നോക്കാൻ വേണ്ടീട്ട്
ആഹ് ആഹ് അങ്ങനെ
അവർക്ക് പറ്ഞ്ഞാ കമ്പനി അല്ലേ അവർക്ക് എപ്പ വേണെങ്കിലും കയ്യിന്ന് പൈസെട്ത്ത്ട്ട് പോ പോവാ കയ്യ്ന്ന് പൈസെട്ത്ത്ട്ട് വെരാ അങ്ങനേണ് അപ്പം എപ്പവേണങ്കിൽ വെരാ എപ്പവേണെങ്കിലും പോവാ
ആഹ് അങ്ങനേര്ക്കും വീട്ടില് വേറാരെക്കെള്ളേ
ഇവിടെ എൻ്റെ ഹസ്ബൻ്റിന്റെ ഇമ്മ, വാപ്പ പ്പാ ഒരു പെങ്ങള് പിന്നെ രണ്ട് അനിയന്മാര് രണ്ടാൾക്കും ഭാര്യ ഉണ്ട് ഒരാൾക്ക് കുട്ടിയുണ്ട് ഒരാൾക്ക് ഒരാള്ടെ ഭാര്യ ഗർഭിണി അങ്ങനെ ഒക്കെ ആയ്ട്ട് ജോൻസ് ആഹ് ചെറിയ ആൾക്കൊ ത്രം അവള്ടെ വീട്ലാ പ്രെഗ്നന്റൊക്കായപ്പങ്ങനെ കല്യാണം കഴ്ഞ്ഞ് പിറ്റേ ദിവസ പ്രെഗ്നെൻ്റായി അപ്പപിന്നെ അവളങ്ങനെ അവ്ടെത്തെന്നേണ് അവൻ പഠിക്കലും എക്സാമും ഏഹ്
ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പ്രായെള്ളാൾക്കാരാ ചോദിക്കാ
ഏയ് അത്ര വല്ല്യ പ്രായൊന്നും ഇല്ല എന്നാലും പ്രായണ്ട് ണ്ട് പക്ഷെ വയസ്സായവരെ നല്ല വയസ്സല്ല അങ്ങനെ
ആഹ് കുട്ടി ഉച്ചക്ക് ഒറങ്ങൂലേ
ഉറങ്ങി നീറ്റതാ കുട്ടി ഉറങ്ങൂലേ ചോയ്ക്കാ
ഞങ്ങക്ക് ആഹ് അവനെ ഹോസ്പിറ്റെലിക്ക് ജൽദോഷും അപ്പൊ ഹോസ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇപ്പൊ റൂമിൽത്തെ ഫേന് എന്തോ ഓട്ണില്ല അവളെ പോയി വന്നു
ആഹ്
കഷ്ടകാലത്തിന് റൂമ്ത്തെ ഫേനെന്തോ ണൂലാ അപ്പം ഇവന് ഒറങ്ങ്ണില്ല ഫേനില്ലാത്ത കാരണം
ആഹ് അത് ഇപ്പത്തെ കുട്ട്യാളൊക്കെ അങ്ങനത്തന്നെ ഞമ്മക്കായാലും അങ്ങൻ തന്നെല്ലേ ഉറക്കം കിട്ടൂലല്ലോ ഏത് തണുപ്പായാലും ആഹ് ആഹ്
ബെഡ്ണ്ട് ബെഡിന്റെ മോളിൽ കൂടെ കേറ്ണേ ഭക്ഷണം കഴിച്ചു
ആഹ് ഇഞ്ഞ് കുട്ട്യാള് വരുമ്പോത്തിന് ഞൻ റെസ്റ്റ് എടുക്കല്ലേ ആഹ് കഴിച്ച്ക്ണ്
മൂന്നര എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇവിടെ എത്തും
ആഹ് മൂന്നരക്കെത്തുംല്ലേ ആ ഇവടെ പിന്നെ രണ്ടാൾ ഹൈസ്കൂളാണ് അപ്പൊ പിന്നെ നാലര കയ്യും ചെറിയ മോന് മാത്രം വേറെ സ്കൂളില ഏഴു വരെള്ള പിന്നെ രണ്ടാമത്തെ മോന് ആറാം ക്ലാസ്സിലാണ് അപ്പൊ മോള് ഒമ്പാം ക്ലാസ്ക്ക എട്ടാം ക്ലാ ഇപ്പൊ ഒമ്പാം ക്ലാസിലാണ് കഴിഞ്ഞ പ്രാവശ്യം എട്ട്ക്കായപ്പോ രണ്ടാളേും കൂടെ ഒരു സ്കൂൾക്ക് ആക്കിയതെന്നു ഒറ്റക്ക് പോവണ്ടേ അപ്പൊ പിന്നെ അങ്ങനെ പോയി വര്ന് വേറെന്തൊക്കെയാ വിശേഷം വീട്ട്ക്ക് പോക്കില്ലേ
ഇല്ലേ ഇക്ക ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ച്ചയും പോയിട്ട് വരും ഇപ്പം ഇക്ക ഇല്ലാത്ത കാരണം കൂടുതലും പോക്ക് കുറവാ
അവിടെ അടുത്താണോ ചോയ്ക്കാ
ഒരു മണിക്കൂർ കുറേ യാത്രയാണ് ഉം അവടെ ഉമ്മയും ഉപ്പയും തന്നെള്ളൂ ഒര് അനിയനുണ്ട് അവൻ ഗൾഫിലാണ്
ആഹ് ഗൾഫിലാല്ലേ അനിയൻ കല്യാണം കഴിക്കാറായാ
കഴിക്കാനൊക്കെ ആയി ഇരുപത്താറ് വയസ ഇരുപ പത്തി അഞ്ച് ആട്ട ആ ഏജായി
ആഹ് ഈ ടൈമില് നോക്കണം എന്നാലേ ഇപ്പത്തെ സാഹചര്യത്തിലൊക്കെ അല്ലെങ്കി ശരിയായി കിട്ടാനും പാടാവും
ആൻ വീടൊക്കെ ഒന്നായിട്ട് കെട്ടാർഞ്ഞിട്ടിരിക്ക്ണ്ട് അപ്പം ഞാൻ പർഞ്ഞു പെണ്ണ് നിങ്ങമ്മ പെണ്ണ് നോക്കി വെച്ചോളി പക്ഷെ വീടൊക്കെ ആയിട്ട്
ആഹ് വീട് വേറെ വെക്ക ആവൂലേ
ആഹ് തറവാട്ടില ഇരിക്കണ തറവാട് പൊളിച്ചിട്ട് വേറെ കെട്ട ഇപ്പത്തെ പെൺകുട്ടികളൊന്നും ഓട് വരെ വീട് പറ്റില്ലല്ലോ
ഇപ്പത്തെ കാലത്ത് അങ്ങനെയാണ്
പണ്ടത്തെ പോലെ അല്ലെടി ഡിമാൻഡ് കൂടുതലാ
ഡിമാൻഡ് കൂടുതലാണ് പിന്നെ വയസ് കൂടിയാലും പ്രശ്നാണ് അവരിക്കൊക്കെ ഇപ്പൊതാണ് അവർക്ക് എത്ര വയസുണ്ടായാലും കൊഴപ്പമില്ലേ അപ്പൊ അങ്ങനെയൊക്കെള്ള കാലായി വേറെന്തൊക്കെ
വേറെന്താ ഇങ്ങനെ പോകുന്നു ഫുഡൊക്കെ കഴിച്ചില്ലേ
ആഹ് കുട്ട്യാള് വരുമ്പോ എന്താ കൊടുക്കാ
അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുക്കും ഒരു വന്നതും കഴിക്കൊന്നില്ല വന്നത് അവര് കളിക്കലേ വർട്ടാണ് ചെല സമയത്തൊക്കെ ചായ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിക്കേറ്ന്നെ
ഉച്ചഭക്ഷണത്തിന് എന്താ ചെയ്യാ അവര് അവിടുന്ന് വാങ്ങ അതോ കൊണ്ടൊവോ
ഈ കുട്ടിക വലിയ ആള് കൊണ്ടു പോയതായിരുന്നു ചെറിയ ആനെകൂടി ചേർത്ത് വാൻക്ക് അവിടുത്തെ ഫുഡ് പറ്റണില്ലാന്ന്
ആഹ് ആഹ് അല്ല ഇപ്പ ഇപ്പത്തെ സ്കൂളിലൊക്കെ നല്ല ഫുഡ് ആണല്ലോ ഇപ്പൊ പിന്നെ കൊഴപ്പണ്ടല്ല ഇവിടെ മക്കളൊക്കെ മോള് ഏഹ് ഇവിടെ മോള് കൊണ്ടൊകും ബാക്കി രണ്ടാളും അവിടുന്ന് വാങ്ങും അവ ക്ക് കൊണ്ടു പോണങ്കിൽ വ മടിയാണ് അങ്ങൊണ്ട് കൊണ്ടയേറ്റി കൊണ്ടൊണ്ടേന്നറി അങ്ങനെക്കെ അങ്ങനെ പോണം വേറെന്തൊക്കെ തണുത്ത കാലാവസ്ഥപ്പലെ മഴ ഇനി ഒന്നങ്ങണ്ടേ ഇന്ന് റെഡി ആവാണ്ട് ഇപ്പൊ റെഡ് അലർട്ടും അല്ലാതായി വേജും
എന്താണ്
തണുത്ത കാലാവസ്ഥ ആണ്ന്ന്പറയാ മഴ പെയ്തി ട്ടിള്ള വെയിലൊക്കെ പോയില്ലേ കുട്ടി കരയുണ്ടോ
അതനി ഇവിടെ ഫാൻ കമ്പ്ലൈന്റ് ആയിട്ട് അവക്ക് ഉറക്കം വരണ്ട്
തൊട്ടി തൊട്ടിയില് കിടക്കൂല
ഇ ആദ്യക്ക തൊട്ടില് കൊടുത്തൾക്ക് പെട്ടെന്ന് ഇടയില് ലൂസ് മോഷൻ വന്നുട്ടോ അതിനുശേഷം ഫുഡും കഴിക്കിണില്ല തൊ തൊട്ടിൽ കിടന്ന കരയ അങ്ങനത്തക്കൊ ഒരു ഇതാണേ
അപ്പൊ മരുന്നിൽ മരുന്ന് കൊടുത്തില്ലേ
മരുന്നൊക്കെ കൊടുത്തു അതിനു ശേഷം അവള് ഫുഡ് കഴിക്കലൊക്കെ നിർത്തി
ആഹ് ചെറിയ ഉള്ളീടെ നീരും ഉപ്പും കൂടെ കലക്കിട്ടേ ഇടക്കിടക്ക് കൊടുത്താ നല്ലതാണ് കുട്ടികൾക്ക് ആരോഗ്യത്തിനും നല്ലതാണ് വയറിളക്കൊക്കെ ഉണ്ടെങ്കിൽ ശരിയാകയും ചെയ്യും
അതിന് നീറോട്ക്കെ
ആഹ് നീര് ഉപ്പും കൂടെ
ഉം
കുറച്ചു ഉപ്പ്ട്ടിട്ട് അതിന് നീര് കൊടുക്കുക നല്ലതാണ് കുട്ടികൾക്ക് എന്ന വയറിൾക്കൊക്കെ ഉണ്ടെങ്കി പെ പെട്ടന്ന് മാറും ചെയ്യും
അതെല്ലേ വെറുതെ കൊടുക്ക ഇങ്ങനെ ച്ചതച്ചിട്ട്
ചതച്ചിട്ട് ചതച്ചിട്ട് നമ്മലയ്ന്റെ നീരെടുക്കുക
ആഹ് ആഹ് എന്നിട്ട് ഉപ്പ് ഉപ്പ് ചേർത്തീട്ട് കൊടുക്കാ
ആഹ് ചെറുതായി കുറച്ച് ഉപ്പ് ഇട്ടിട്ടേ കൊടുക്കുക അപ്പൊ നല്ലതായിക്കാരം എന്തായാലും ഭക്ഷണം എന്താ കൊടുക്ക കുട്ടിക്ക് പൊടിയോ അതൊക്കെ കഞ്ഞി കൊടുക്കോ
കോറ കൊടുക്കും പിന്നെ അരിക്കൂള് കൊടുക്കും
ആഹ് ആഹ് ആഹ് പഴം പുഴുങ്ങിട്ടൊന്നും കൊടുക്കൂല
മധുരം തിന്നിണല്ലേ ഓശ ഒണ തുപ്പ്ണേ
തുപ്പാണല്ലേ
ആഹ് ഞാൻ മധുരം നോക്കി തിന്നണേല്ല മധുരമായിട്ട് അവൾക്ക് പറ്റണില്ല
ആഹ് ആഹ് കഞ്ഞി ഒന്നും കൊടുക്കൂല
ഇല്ല്യ അതൊന്നും കഴിക്കുന്നില്ലേ ഞാന് എന്താണ് മിക്സിയിലൊക്കെ അടിച്ചിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടൊക്കെ കൊടുത്തു നോക്കി പക്ഷെ അതൊന്നും പറ്റണില്ല വായന്ന് എടുത്ത് കളയാണ് കയ്യോണ്ട് വായന്റെ ഉള്ളിന്ന് ഇട്ടിട്ട് എടുത് കളയാ
ആഹ് പിന്നെ ഒന്നാമത് രോഗം വന്നാലും കുട്ടികൾക്കെ
ഉം ടൈം ആയിട്ടോ
ആഹ് ന്നായിക്കോട്ടെ ശരിന്നാ
ആഹ്